ഹലോ
ഹലോ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
എന്താ സുഖാണ്. എന്താ അന്റെ പരിപാടി സുഖല്ലേ വീട്ടിലാണോ?
ആഹ് ഞാ വീട്ടിലാണ്.
ആഹ് ഞാനിപ്പ ചെറ്യേ യാത്രയിലാണ്.
എവിടക്കാ പോണേ
ഞാനിപ്പോ ഇതേ സിക്കിമിലാ ഉള്ളത് ഇപ്പോ സിക്കീമി കൂടെ ഇങ്ങനെ യാത്ര ഇന്നലെ സിക്കിമില് വന്നിറങ്ങി
ആ ആ അവിടെ എങ്ങനെ അടിപൊളി ആളൊന്നും ഇല്ലല്ലേ ശരിയല്ലേ
ആ സിക്കിം അടിപൊളിയാണ് ഇവിടെന്നുള്ളത് വ്യത്യസ്തമായ ഒരു ഒരു ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കാണാം അതേ കാരണം ഇന്ത്യ ചൈന അതിർത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു മലനിരകളൊക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ കഴിയുക
ആഹ് അവിടെ അവിടെ നല്ല മ ലപ്രദേശമാണ് ഞാനവിടെ വന്ന് നോക്കിട്ടില്ല എനിച്ച് അവിടെ വല്ല്യ ഐഡിയ ഒന്നുമില്ല ഞാന് അധികം പോയേക്കുന്നത് കേരളത്തിന്റെ ഉള്ളിൽക്കൂടെ ത ന്നെയാണ് പോയിട്ട് നിങ്ങളൊക്കെ കേരളത്തിന്റെ അവിടേക്കൊന്നും വന്നിട്ടില്ല അപ്പോ
ഞാനിപ്പോ കേരളത്തില് ഇനി കുറച്ചു കാലമായിട്ട് ഞാനിപ്പോ ഈയൊരു രണ്ടു മാസവായിട്ട് ഇപ്പോ സിക്കിമിലുണ്ട് സിക്കിമില് പറഞ്ഞാല് ഞാന് ഇവിടെ ഇന്റെ ജോലി ആവശ്യാർത്തം വന്നതാണ് ഇവിടെ ഒരു കലാലയത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്
ആ അതേല്ലെ ഈ അവിടൊക്കെ നല്ല നല്ല ശമ്പളം കിട്ടുവല്ലേ പുറത്തല്ലേ അപ്പൊ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ടാവൂല്ലോ അല്ലെ ഇവിടുത്തേക്കാളും
ശമ്പളം അവിടുത്തിലേറെ കിട്ടും പക്ഷെ നമ്മുക്ക് ഇവിടുത്തെ ഒരു പ്രകൃതിയും ഇവിടുത്തെ ഒരു കൾ സംസ്കാരവും ഇവിടുത്തെ ഒരു ആചാരങ്ങളും ഇവിടുത്തെ മനുഷ്യരൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മള് സിക്കിമ് തിരഞ്ഞെടുത്തത് നമുക്ക് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മള് സി മ തെരഞ്ഞെടുത്തുന്നുള്ളു
അതെ അതെ അവള് പറഞ്ഞാല് ഈ അധ്യപകര് പറഞ്ഞാൽ വല് നല്ല നല്ല ജോബ് തന്നെയാണ് അധ്യാപകര് പ്രത്യേകിച്ച് ഇങ്ങ പറഞ്ഞ സിക്കിം അവിടെ നല്ല പ്രകൃരമണീയമായ കാഴ്ചപ്പാടാണ് ഞാൻ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഞാൻ കുറെ റീസൊക്കെെ കണ്ടിട്ടുണ്ട് സിക്കി അവിടുത്തെ കുറേ മലപ്രദേശങ്ങളക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏ വ നല്ല രസംണ്ടെന്ന്
ആ ഞാനിപ്പോ ഇന്നലെ രാത്രി ഇവിടെ സിക്കിമിലെ മെയിൻ നഗരമായിട്ടുള്ള ഗാംഗ ൽ വന്നിറങ്ങി അത് കഴിഞ്ഞഞ് ഞ ഇവിടു റൂ എടുത്തു. മലയാളികള റൂം തന്നായിരുന്നു ഞാൻ എന്റെ കൂട്ടുകാ ണ്ട്ൾ മൊ ടോട്ടൽ മൊത്തിൽ അഞ്ച പരുണ്ട് ഞങ്ങ ഓരോരുത്തർക്ക് ഒരു മുന്നൂറ് രൂപ വെച്ചിട്ട് മുറി വാടകെടുത്തു നമ്മൾ മലയാളികളുടെ ഒരു മുറി തന്നെയാണ്. അവരുടെ ഒരു കെട്ടിടം തന്നെയാണ് ഇവിടെള്ളത്. അങ്ങനെ ഇന്നപ്പോ രാവിലെ ഞങ്ങള് രാവിലെ പ്രകൃതി പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഞങ്ങീ ഗാംഗടോക്ക് നഗരം കാണാൻ ഇറങ്ങിയിട്ടാണ്. നമ്മുടെ ഒരു മറ്റു രാജ്യത്തിലേക്ക് പോയൊരു അനുഭൂതിയാണ് നമുക്ക് ഈ ഗാംഗ്ടോക് നഗരത്തിലൂടെ നടക്ക്പോൾ കിുന്നത്. കാരണം ഇവിടുത്തെ കടകള് ഇവിടെയുള്ള വിനോദ സഞ്ചാരികള് ഇവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റം. ഇവരുടെ ഒരു വസ്ത്രധാരണ വസ്ത്രം ധരിക്കുന്നത്. അതുപോലെയുള്ള ഇവിടുത്തെ പോലീസിന്റെ വസ്ത്രധാരണ വരെ നമുക്ക് മറ്റ രാജ്യങ്ങളിലേക്ക് എ എത്തിയ ഒരു അനുഭൂതിയാണ്. നുക്ക് കാണാൻ കഴിയാം നമ്മള് പലപ്പോഴും കാണുന്ന ബാക്കി വസ്ത്രങ്ങൾ അല്ല പോലീസ് ധരിക്കുന്നത്. പല വിഭാഗത്തിനും പല രീതിയിലുള്ള വസ്ത്രങ്ങ നമുക്ക് നൽകാൻ കഴിയും കാരണം ഇത് ഇവിടെന്താ വെച്ചാൽ കാര്യമായിട്ട് ഇവിടെ നമ്മുടെ പട്ടാളക്കാരെ നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാാര് കാര്യമായിട്ടും. നമ്മുടെഈ സിക്കിം സംസ്ഥാനത്താണള്ളത് കാരണം നമ്മുടെ ഇന്ത്യ ചൈന ഒരു അതിർത്തിയ ഉടായത് കൊണ്ട് തന്നെ അത്രത്തോളം ഒരു വെടിവെപ്പ് അല്ലാ അത്രത്തോളം നമ്മളൊരു സംരക്ഷണം ഭമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ സിക്കിം എന്നുള്ളത്. അതുപോലെ തന്നെ ളത്തിന്റെ അവരുടെ കൂടുൽ താവളങ്ങളൊക്കെ നമുക്ക് ഇവിടെ സിക്കിമിൽ കാണാൻ കഴിയും. അപ്പൊ അത്രത്തോളം ഒരു പ്രകൃ ഇവർ ഇവരുടെ വൃത്തി കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്ള്ളാണ്. ഈ സിക്കിം സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ സിക്കിം സർക്കാ പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ട. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി അവരെ ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവര് എത്രത്തോളം അവരുടെ നഗരങ്ങളിൽ ഒരു ഒരു ചപ്പു ചാറ് പോലും നമുക്ക് അവരുടെ നഗരങ്ങളിൽ കാണാൻ കഴിയില്ല. കാരണം അവര് വിനോദ സഞ്ചാരികളെ അത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം ഇവരെ ഇവിടക്ക് ആകർഷിക്കതാണ് എനിക്കറിയ ഞാന ഇവിടെ കാര്യമായിട്ട് ഇപ്പ സിക്കിമിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇതുപലുള്ള ഗാ നഗരം കാണുക അതുപോലെ തന്നെ നാളെ ഞങ്ങൾ നത്തുലബാസ്. നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തി കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ചൈനയെ കാണുന്ന. രീതിയിലേക്കുള്ള ഒരു ഇതാണ് ഇന്ത്യ തുലഭാസ എന്നുള്ളത് അതുപോലെ മറ്റ കുറച്ചൊരു മലകൾ കുന്നുമലകൾ കേയറണം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ മിലേക്ക് വന്നിട്ടുള്ളത്.
ഓ തീർച്ചയായും ഞങ്ങള് ഇപ്പ പെരുന്നാൾ ലീവ് ആണ് ഇവിടെ അപ്പൊ ഇവിടെ പെരുന്നാൾ ലീവ് ആയോണ്ട്. പിന്നെ ഞങ്ങൾ നാളെ കോഴിക്കോട് ബീച്ച്ക്ക് പോകാൻ എന്താ ഉദ്ദേശിക്കുന്നുണ്ട്. ഫാമ പടൊ അടക്കൊന്നും അ ദൂരത്തേക്കൊന്നും പോക് സമയമോ പണമോ ഇല്ലാത്തുക കൊണ്ട്. തന്നെയാണ് കോഴിക്കോ വെറുതും എന്റർടൈൻമെന്റിനായി പോകുന്ന അാതെ പ്രത്യേകിച്ച് ഞ അ അത്രത്തോളം വലിയ സ്ഥലത്തേക്കൊന്നും പോകല്ല ഇതില്ല സമയമല്ല ഒന സമയമല്ല ഇെ പോലത്തെ ആൾക്കാര് പറഞ്ഞാൽ ഇതിനായിട്ട് ഇങ്ങനെ നമ്മള പറാ വെറതെ ഒരു എന്റർൈമെന് പോരഉള്ളിൽ ഇരിക്കുന്ന മെച്ചം പുറത്ത് പോയിട്ട് ഇങ്ങനെ ആഘോഷിക്കെ കോഴിക്കോ പോയാൽ തന്നെ നല്ല ബാണ് യാ യാത്രകൾ പറഞ്ഞാല് ഈ പാലക്കാട് കോഴിക്കോട് എന്താ കുറെ എന്താ സ്ഥലങ്ങൾ കാണാൻ പറ്റും കുറെേ സ്ഥലങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മൾ നമ്മ നമ്മള് കേരളം തന്നെൊണ്ട് തന്നെ നമുക്ക് കുറെേ മനസിലാക്കാൻ സാധിക്കും നമ്മുടെ എന്ത് ഈ കൊച്ച് കേരത്തില്ലാം മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കേരളത്തിന്റെ പുറത്താണെങ്കിലും കർണാടകൽ ഈ ഡൽഹിയിലൊക്കെ ചെങ്ങിലുണ്ട് അപ്പോനമുക്ക് താജ്മഹൽക്കെ കാണൻ സാധിക്കും എനിക്ക് നല്ല ആഗ്രഹംണ്ട് താജ്മഹലൊക്ക ഒന്ന് വരാ വരണംമെന്നും പിന്നെ അവിടുത്തെ അവിടുത്തെ അടുത്തുള്ള കുത്ത മിനാറും കുട്ട കാണുന്നല്ല ആഗ്രഹം ഉണ്ട് അതെ അതിന് സമയമോ സാഹചര്യമോന്നും ഒത്താട്ടില്ല എന്തായാലും ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഞൻ എല്ലർക്കും വരക്ക് നല്ല ആഗ്രഹമണ്ട്ങ്ങള് താജ്മഹലും കാണാൻ പോയിട്ടുണ്ട്
ഇല്ലില്ല ഞാന് നിങ്ങള് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ചെയ്യണോന്നുണ്ടെങ്കില് ഞാനി നിങ്ങളുടെ പ്രായത്തില് ഇതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്നും അധികം പോയിട്ടില്ല ഞാന് നമ്മുടെ അപ്പുറത്തുള്ള തമിഴ് തമിഴ്നാട് കർണ്ണാടക എന്നിങ്ങനെ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളായിരുന്നു പിന്നെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ സമയവും പണവുമാണ് യാത്രകൾക്ക് കൂടുതലായിട്ടും വേണ്ടത് കാരണം നമുക്ക് മറ്റൊരു നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാന എത്രയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ മുഖേന നമുക്ക് യാത്ര ചെയ്യണം അതിനുള്ള ടിക്കറ്റിന്റെ നിരക്കുകൾ അതൊ ക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മടെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ സമയവും പണവും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇന്നി താജ്മഹൽല് കുത്തു മിനനാർ ഞാനിപ്പ ഡൽഹി അല്ലെങ്കിൽ ഗുജറാത്ത് രാജസ്ഥാന് അങ്ങനെ- നമ്മള് ഇന്ത്യ ഉത്തരഭാഗത്തേക്ക് ഞാൻ എത്തിട്ടില്ല ഞങ്ങ്ളിപ്പോ ഞങ്ങള് കൂട്ടാരെ- നമ്മടെ ഓഗസ്റ്റ്ല്ല ഒക്ടോബറ് സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസങ്ങളിലായിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ- ത്തെ ഒരു യാത്ര നമ്മള് ഇപ്പോ നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മള്- കാര്യമായിട്ടും ഡൽഹിയിലുള്ള എല്ലാ നഗരങ്ങളും എല്ലാ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ- എല്ലാവിധ കെട്ടിടങ്ങളും സന്ദർശിക്കുക താജ്മഹൽ അടക്കം അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാന് ഉ- ് പൂർ ജയ്പൂർ അവിടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം പിന്നെ അതുപോലെ ആഗ്രയിൽ പോയിട്ട് നമ്മുടെ മറ്റ- സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു ഞങ്ങൾ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഘടകം- സാധനം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള സാമ്പത്തികമായ മുന്നൊക്കം ഞങ്ങളി - ത്തിണ്ടിരിക്കയാണ് ഞങ്ങള് ആരും അത്ര സാമ്പത്തികമായിട്ട് മുന്നിലുള്ള ആൾക്കാരെല്ലാം നിലവിൽ ഞങ്ങളല്ലാവാരും ഒരു- സാമ്പത്തികമായിട്ട് അതിനുള്ള ജോലികളൊക്കെ ചെയ്ത് കൊറച്ച് കൊറച്ച് ഒരുക്കി വെച്ചിട്ട്- എത്രത്തോളം യാത്രകൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നെലവിലുള്ളത് പിന്നെ ഞാനിപ്പോ നിങ്ങള് പറഞ്ഞപോലെ തന്നെ- ഇന്ത്യയില് ഞാന് കൊറച്ച് അധിക സംസ്ഥാനങ്ങള് ഇപ്പ ഞാന് പോയിട്ടുണ്ട് കാരണം ഞാന് ഇന്റെ അച്ഛന്റെ അടുത്തന്ന് അല്ലെങ്കില് അമ്മടെ അടുത്ത്- അതിനുള്ളരു പൈസ ഞാൻ വാങ്ങാറില്ല ഞാൻ സ്വയം ഒരുകൂട്ടിയ സമ്പത്ത് കൊണ്ടാണ് ഞാനപ്പോ ഇതു - പോലെയുള്ള കർണാടക അല്ലെങ്കിൽ ആസാം സിക്കിം ഇനിപ്പോ ഞങ്ങള് ഈ ഒരു അടുത്ത ജൂലൈ അവ- സംസ്ഥാനത്തിൽ ഞങ്ങള് ഇവിടുക്ക് മേഘാലയ നാഗാലാൻഡ് എന്നീ സംസ്ഥാനം കൂടിയിട്ടും പോയിട്ടാണ്- ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച മടങ്ങുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഈ യാത്രകൾക്കുള്ള എന്റെ പണം എല്ലാം ഞാൻ സ്വയം- സ്വയം സ്വരൂപിച്ച് അല്ലെങ്കിൽ ഞാൻ സ്വയം ജോലി ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു കൂട്ടിയ പണം കൊണ്ടാണ് ഞാൻ- പോവാറ് കാരണം ഇത്രയുള്ള യാത്രകൾക്കൊന്നും നമ്മുടെ അമ്മ അച്ഛനമ്മമാർക്ക ചെർക്ക് താല്പ്പര്യം ഉണ്ടാവില്ല കാരണം അവരൊക്കെ- അവര് പരമ്പരാഗതമായ രീതിയിൽ ചിന്തിച്ച ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇത്ര ദൂരത്തോളം യാത്ര പോവുന്നൊക്ക - എന്തിനാണ് അതിന്റെ ഒരു ആവശ്യകത ഇത്രോളം പണം ചെലവാക്കി എന്തിനാണ് അങ്ങോട്ട് പോന്നത് എന്നോക്കെ അവര് ചിന്തിക്കും അപ്പ ഞാൻ - എന്നാ അങ്ങനെ അവരോട് പണം ചോദിക്കാറില്ല എന്റെ സ്വന്തം പൈസക്കാണ് ഞാൻ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യാറുള്ളത്
തീർച്ചയായും നമ്മുടെ നമ്മുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാന് നമ്മള് - ഏറ്റവും വലിയ ലക്ഷ്യം എന്ന നമുക്ക് സമാധാനത്തോടെ പോ എവിടേക്കും പോവാൻ സാധിക്കുക ഈ പണ്ടത്തെ- ആൾക്കാര് അർഞ്ഞാല് ഇങ്ങനെ എന്താപ്പ അവോണ്ട് പോയിട്ട് ബട്ത്തന്നെ ഇഷ്ടം പോലെ കാണാണ്ടല്ലോ. അവ്ട്ക്ക്ന്നും പോയിട്ടൊരു കാര്യമില്ലാന്ന്നൊക്കെ പറയെങ്കിലും ഇപ്പ ഇപ്പത്തെ കാലത്തർഞ്ഞാല് എവ്ട്ക്കെങ്കിലും പോവാതന്ന വല്യ ല്ല്യ കാരം അതോണ്ടന്നെ ഞമക്കൊക്കെ പോണങ്കി പണം നല്ല അത്യാവശ്യാണ്. അപ്പ ഞമ്മള് പല സ്ഥലങ്ങളിലും ന്ന ക്കമുക്കെ എങ്ങനെയൊക്കെ പണ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ നമ്മള് പണണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിക്കുമ്പോ ഫ്രണ്ട്സാബം പോവാർഞ്ഞത് വേറെ ത് എൻജോയ്മെന്റാണ്. വെ വേറൊരു സന്തോഷകരമായ ഒരു സംഭവമാണ് അപ്പ അമക്ക് ലഭിക്ക. അതുകൊണ്ടന്നെ ഞമ്മള് അങ്ങനെയൊക്കെ സാധിക്കും. ഏഹ് പരിശ്രമിക്കും ഇങ്ങട്ട് ഞമ്മള് അവിടെ തിക്ക് പോയിട്ട് ഞമ്മള് ആഘോഷിക്കുകയും ഞങ്ങള് പർഞ്ലെ ഞാ കോഴിക്കോട്ട്ക്ക് പോവാൻ ഉദ്ദേശിക്കുന്ന്യാ ഫാമിലിയാണ് പോണെ ഞാ പൊതുവേ എല്ലാ യാത്രൊന്നും പോവാത്ത ആളായതുകൊണ്ടന്നെ ഇച്ച് വലിയ താൽപര്യയൊന്നും ഇല്ലെങ്കിലും പിന്നെ പൂവനതും മറ്റതും പൂവാനാല് രസല്ലെ കാര്യന്നെയാണ്. അപ്പൊ അവിടെ കട്ത് എൻജോയ്മെന്റ് അർഞ്ഞാല് വേറെയാണ്. എം ജെ എട്കൊക്കെ വേറെ സ്ഥലത്ത്ക്കും പോവുമ്പോ എൻജോയ്മെന്റ് ചെയ്യുന്നല്ലാതെ എൻജോയ് ചെയ്യുന്നല്ലാതെ ഇൻക് വല്ലാങ്ങട്ട് യാത്രകള് താല്പര്യല്ല.
ഞാൻ ഇതേപോലെ ഇങ്ങള് പർഞ്ഞ പോലെ തന്നെ ഇപ്പ നമ്മളെ വീടുകളില് അല്ലെ നമ്മളെ രക്ഷിതാക്കള് ഒരു അവസ്ഥ എന്താ വെച്ചാല് അവര് ഇതേപോലെ കൂടുതൽ യാത്രകളൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പ അവരുടെ ചിന്താഗതി എന്താ വെച്ചാൽ ഇന്റെ മക്കളും ഇതേപോലെ കൂട് തൽ യാത്ര ചെയ്യേണ്ട ആവശ്യല്ല. കൂടുതൽ യാത്ര ചെയ്യാത ഇപ്പ നല്ല രീതിയിൽ ജീവിച്ചു പോവാലോന്നുള്ള ക്കെ ഓലെ ചിന്താഗതി. അപ്പ ഇതൊരു ആഗോളതലമായ ഒരു പ്രതിഭാസമാണ് രക്ഷിതാക്കളടെ ആഗോളതലമായ ഒരു പ്രതിഭാസം മാണ് ഇതുപോലെ ഇങ്ങനെ എഹ് നമ്മളൊരു യാത്ര പോകാൻ അനുമതി ചോദിച്ചാൽ അനുമതി കൊടുക്കാതിരിക്ക. ഇത്രത്തോളം പണം ചെലവാക്കി എന്തിനാണ് പോവാന്ന്ള്ളതൊക്കെ. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് നമ്മൾ അവരെ കൂട് ട്ടി ഒരിയാ ഇത്പ്പം ഇങ്ങള് പർഞ്ഞു കോഴിക്കോട് കടൽതീരത്തിലേക്ക് പോവാന്ന്ള്ളത്. അപ്പ നമ്മള് നമ്മളെ നമ്മുടെ രക്ഷിത ക്കെ നമ്മുടെ കുടുംബക്കാരെക്കെ കൂട്ട് ഇതുപോലെയുള്ള ലോകങ്ങളൊക്കെ കാണിച്ചാൽ മാത്രമേ അവർക്കും ഇതേപോലെ നമ്മളെ യാത്രകൾ പറഞ്ഞേക്കാ താല്പര്യം ഉണ്ടാവുള്ളൂ. കാര്ന അവരിതൊന്നും അവര്ടെ ചെറുപ്പത്ത്ല് അവർക്ക് കിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവരെ നമ്മളേം നമ്മടെ ചെറുപ്പത്തിൽ ഇതുപോലെ വിടാത്തത്. പിന്നെ അവര് നിരന്തരമായും പത്ര വാർത്ത മാത്ര മാധ്യമങ്ങിൽ കേൾക്കുന്നത്. ഇതുപോലെ യാത്ര വേ പോയപ്പോ കൊളത്തിൽ മുങ്ങി മരണപ്പെട്ടു. അല്ലെങ്കിൽ യാത്രൽ അപകടത്തിൽ മരണപ്പെട്ടു. ഇ ലുള്ള വാർത്തകൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് അവരുടെ ചിന്താ ചിന്താഗതി തന്നെ അത്രത്തോളം ഒരു താഴ്ന്ന രീതിയിലേക്ക് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പ നമ്മള് നിങ്ങള് പറഞ്ഞ പോലെന്നെ നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ ട്ട എല്ലാവരെക്കൊന്ന് യാത്രക അല്ലെങ്കിൽ ലോകങ്ങള നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ സംസ്ഥാനത്തിള്ള സ്ഥലങ്ങളെങ്കിലൊന്ന് കാണിച്ച് ഇതുപോലെ യാത്ര ചെയ്താൽ മാത്രമാണ് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ആശ വിഷയങ്ങളങ നമ്മുടെ ചിന്തകളൊക്കെ വർദ്ധിക്കുള്ളൂ ഇതുപോലുള്ള പണ്ടാരോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സന്തോഷ ളങ്ങര പറഞ്ഞിരുന്നു നിങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ ഇന്ത്യ ഇന്ത്യന്നുള്ള നമുക്കറിയാം വ്യത്യസ്തമായ വർണ്ണങ്ങളും മതി മതം ജാതിയും എല്ലാവിധ ആചാരങ്ങളും എല്ലാവിധ ഭൂപ്രകൃതിയൊക്കെള്ള നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സന്ദർശിക്കണം എന്നുള്ളതാണ് നമ്മുടെ സന്തോഷിച്ച കുളങ്ങനെ പറഞ്ഞിരുന്നത് അപ്പൊ അത്രത്തോളം നമ്മളൊരു നല്ല യാത്ര നടത്തിയിട്ട് നമുക്കെന്താ ണം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ അല്ലെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കുടുംബാരെം കൂട്ടുകാരെയും കാണിച്ചിട്ട് നല്ലൊരു സന്തോഷമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമക്ക് മറ്റു സമയത്ത് വീണ്ടും നല്ലത് നേട്ട് കാണുമ്പളോ അല്ലെങ്കിൽ അടുത്തൊരു സമയത്ത് വിളിക്ക്പോ നമു കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം.
തീർച്ചയായും നിങ്ങ തിരിച്ച് വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കാം നമുക്ക് ഒന്ന് കണ്ടുമുട്ടോന്ന് ആഗ്രഹുണ്ട് കാരണം നിങ്ങൾ അവിടുന്ന് പോയാൽ ല്ല അപ്പൊ ഒന്ന് കണ്ട് കൂട്ടന്ന് ആഗഹണ്ട് തിരിച്ച് വരുമ്പോ ഒന്ന് അറിയിക്കേണ്ടു
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ നന്ദി നന്ദി ശരി ശരി
ശരി